ഹലോ
ആ
എന്തൊക്കെ ണ്ട് വിശേഷം കേക്ക്ണ് ണ്ട് ഹലോ
ന്നല്ല വിശേഷം
ആ
ഒർങി
ഞാന്ങ്ങനെ ന്ന് ന്ന് ഇന്ന് രാവില ങ്ങനെ ജെല്ലറിക്ക് പൊയ്ക്കെര്ന്നു
ന്നേ അയ്നൊക്ക കുത്തർന്നീനോ
ആ ഗോൾഡ് അനിഎത്തിക്ക് ഗോൾഡ് പർച്ചേസ് എയാം പോയിന്നു എന്താ സ്വർണത്തിന് വിലാ ല്ലേ പണ്ടൊക്കേന്ന് പർഞ്ഞാല് സ്വർണത്തിന് പണ്ട്അർഞാല് ഈ കല്ല്യാണൊക്കെ സ്വത്ത് ആ സ്വത്തിനായിട്ടാണ് പലോരും കൽ ല്ല്യാണം കഴിക്ക അങ്ങനണ്ടല്ലോ പണ്ടൊകെ പണ്ട് അർവത് അയ്ബത് പവനൊക്കെണ് ഇപ്പൊ ഒരു പവന് മൂന്ന് പവനന്നെ തികച്ച് കൊടുക്കാം പറ്റാത്താ താ - പവന് ഒര് ലക്ഷ അങ്ങൻക്കെ ഏണല്ലോ മ് വെല
പിന്നെ എന്താ ഇപ്പം സ്വർണത്തിന് കുതിച്ചു ഉയര്ആണ് അതൊന്ന് സാധാ ധരണക്കാര്ക്ക് ഒന്നും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു വിലയാണ് ഇപ്പൊ സ്വർണ്ണ വിലന്ന് പറഞ്ഞ അതില് സാധാരണ ജനങ്ങളാണ് അധികം കുടുങ്ങ് കാരണം എല്ലാരും സ്വർണം വങ്ങുമ്പോ ഒരത്യാവശ്യം സ്വറ നമ്മളും വാങ്ങണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് സാധാരണ ജനങ്ങൾക്കും എല്ലാ കുട്ടികളുടെ അടുത്തും കാണുമ്പോ നമ്മളെ കുട്ടികൾക്കും ഒരു അത്യാവശ്യ ഇട്ട് കട്ടാറുള്ള ഗോൾഡ് ണ്ടേ അല്ലെങ്ക നമ്മളെ കുട്ടിയ ഒരു താന്ന ഇതാവില്ലൊക്കെ ഇതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് പക്ഷെ അവരെയും ക ഒന്ന് ഇന്നത്തെ കാലത്ത് സ്വർ അങ്ങാന്ന് പറഞ്ഞാൽ ഒട്ടും സാധിക്കൂല്ല അര അങ്ങനെയാണ് സ്വർണ്ണം കൊതിച്ചുയരുന്നത് അതിന്റെ വ പെട്ടുന്നൊരു വർഷത്തിനുള്ളിൽ ഇരച്ചിയുടെ ന്ന് പറഞ്ഞ പോലെയല്ല അധ വർദ്ധിച്ചത് സ്വർണ്ണവില സ്വർണക്കൊക്കെ ഇനി വാങ്ങുവനൊന്നും ശര ഇനി കുതിച്ചു ഉയര എന്നാ പറയുന്ന സ്വർണ്ണവല
ആഹ അതുപോലെ തന്നെ ഞങ്ങൾ പുസ്താൊക്കെ ഞങ്ങള് മദ്രസി പോകുമ്പോൾ പുസ്താദം പറയാറുണ്ട് പണ്ടൊക്കെ ഞാന് സ്കൂളിൽ പഠിച്ചിര കാലത്ത് സ്വർണത്തിന് മുന്നൂറ് രൂപ അത്രക്കളുപ്പ അവന് വില ഉണ്ടായിുന്നേ ഇപ്പോന്ന് പറഞ്ഞാല് ഒരു ലക്ഷ്യം അത്രക്കാണ് അതാ ഞങ്ങൾ ഉസ്താദ ഞങ്ങള്ക് പറഞ്ഞിരന്ന്
പിന്നെ പണ്ട്ന്നൊക്കെ പറഞ്ഞാ എത്ര വില കമ്മിൽ കിട്ടുന്ന സാധനാണ് ഒരു ഒരു വർഷം മുന്നോണ് എനിക്ക് ഗോൾഡ് എന്റെ കല്യാണണം വാങ്ങിയത് അന്ന് നാല് ലക്ഷം കൊണ്ട് ഇരുപത് പവന ഗോൾഡ് വാങ്ങിയ ഞങ്ങള് അതില് ജി എസ്ടിയും പണിക്കൂടിയ എല്ലാം അടങ്ങിയിട്ട് കാരണം ഇരുപത്തിരണ്ട രണ്ടായിരത്തിമൂന്നൊക്കെ രണ്ടായിരത്തി മൂന്ന് സംതിങ് അന്ന് ഗോൾഡിന് വില ഉണ്ടായിരുന്നുള്ളു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ പക്ഷെ ഇപ്പൊ ഒരു പത്ത് വർഷം കൊണ്ട് അതിന്റെ എത്ര ഡബ്ള് എത്തിയാണ് നാല് മടങ്ങങ് അഞ്ച മടങ്ങുകളളാണ് ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞ
ഇനിയും ജ്വല്ലറിക്കാര് വേണം അധികം കോടു് നിങ്ങളെ കൈ ങ്കിൽ വിൽക്കേണ്ട നിങ്ങൾ സേവിങ്സ് ആയി വെച്ചുള്ളൂ ഇനിയും അധികരിക്ക സറ ഒ ഒന്നര രണ്ട ലക്ഷത്തിന്റെ അടുത്ത് വരാൻ സാധ്യതുണ്ട് ഇനി കൊറെൽ വളരെ കുറയാൻരു സാധ്യത വളരെ കുറവാണ് ഇതിന അധികം ഇനി അധികരിക്കതിനേക്കാലംഡിന്റെറെ വ ണ് ചിലക്കാരും പറയുന്നത് ഒരു സേവിങ്സ് ആയി ഇതാക്കാണ് സ്വർണം നല്ലത് ന്നാ പറയുന്നത്
ആഹ ആ ഇപ്പൊ സേവി പി പിന്ന ഇത് നമ്മ കൂടുതൽ കുള ഒന്നര ലക്ഷം അതനെ ഉണ്ടല്ലോ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ടുാന സാധ്യത കൂടുതലാണ് ഈ യുദ്ധം കാരണം ഈ വില കൂടാണ് അതുപോലെ തന്നെ പെട്രോളിന്റെ ഒക്കെ വില കൂടാണല്ലോ ഈ സ്വർണ്ണം എന്ന് പറ നമുക്ക് അത് അത്യാവശ്യംുള്ളരു സംഭവമാണ് സ്വർണ്ണം വാങ്ങി വെക്കാൻക്ക് കുടുങ്ങിയ പ്രതിസന്ധികള നമുക്ക് ക
ആഹ സ്വർണം മാർഗ പൈസൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഇപ്പ വളരെ സ്കീമുകളൊക്കെണ്ടല്ല ചെല്ല നമ്മള ഒരു മാസം ഇത്ര പൈസ കൊടുത്താല് ആ പൈസക്ക് എ ഗ്രാമാണോ ആ ദിവസം കിട്ടുന്നത് അത് എഴുതി വെക്കും അങ്ങനെ ഒരു വർഷം നമ്മട ച്ചറ് ഹ മൊത്തം ആയിട്ട് എടുക്കുക അപ്പൊ മൊത്തം ഗ്രാമുകൾ കൂട്ടി ചിലപ്പോ ഒരു പവന്റെ മുക്കാപവന്റെടുത്തൊക്കെ ആയിനെൽ അത് അവർ തരും അങ്ങനെയൊക്കെ വളരെ സേവിങ്സിന് ഇപ്പോ ക്യാഷ് നമ്മളെ കയ്ൽ വെച്ചാ അത് ചിലവായി പോകവും ഇങ്ങനെ ഗോൾഡ് ആാക്കി വെക്കയാണെങ്കിൽ സേവിങ്സിന് നല്ലൊരു ഇതാന്നാ പറയുന്നത് മാർഗമാണ് ഈ ഗോൾഡ് കാരണം നമ്മുക്ക് എപ്പ ചെന്നാലും കിട്ടും
ഉം അത് ശരിയാണ് നമുക്ക് ഏത് കുടുങ്ങിയ പ്രധിസന്ധി ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല നമ്മള് മനഷ്യ ന്മാര അപ്പൊ പല കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ ല്ലോ മനുഷ്യന്മാർക്ക് പിന്നെ രോഗങ്ങ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ അതൊണ്ട് എടുക്കാൻ പറ്റത്ത പൈസ നമ്മ ഈ ഗോൾഡ് ഒക്കെ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗോ ിട്ട് നമുക്ക് ആ കാഷ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പ നടക്കുന്ന സംഭവങ്ങൾ പിന്നെ ഗോൾഡിന് വിലന്ന് പറഞ്ഞാല് ഇപ്പൊ ഒന്നര ലക്ഷ ലക്ഷത്തിന് അധികം ഉണ്ടല്ലോ ഞാനിപ്പോ അനി യത്തിക്ക് ഗോൾഡ് വാങ്ങാൻ പോയപ്പോ തന്നെ പ്പന്യങ്ങ എത്രം നോക്കിയപ്പോ ഒന്ന ഒന്നര ലക്ഷത്തിന് ഒന്ന ആർ ലക്ഷതിന്നു അടുത്തുണ്ട് ഏ അപ്പൊ ങ്ങള് ഗ്രാമീ തന്നെയണ്ട് ഒരു ഗ്രാമീ തന്നെയുണ്ട് എത്ര പതിനാല എത്രൊക്കെ പതിനാലായിരം അത്രൊക്കെ ഉണ്ട് അത്രക്കും വില എണുപ്പ് സ്വർണ്ണത്തിന്
ഉ വളരെ അധിക്കാണ് പിന്നെ എന്താ വെച്ചിട്ട സ്ത്രീകളെ കൊറെ സ്വർണ ഇട്ടന്ന് നിർത്തണം ആർ സ്വർണം ഇടില്ല എന്നുള്ള എരുതിക്കാണ്ട് വെക്കണം വാങ്ങല് കുറ നമ്മള് കമ്മിയ ആക്കിയാൽ തന്നെ അതിന്റെ ഡിമാൻഡ് കമ്മിയായാ ചിലപ്പോ വില കമ്മിയ ആാക്കാൻ സാധ്യുണ്ട് സ്ത്രീകൾക്ക് സ്വർണംന്ന് വെച്ചാ പിന്നെ ഏറ്റവും ഒരു മുൻപന്തിയില ഘടനാണല്ലോ പൊന്നില്ലാതെ സ്ത്രീക്ക് എന്നള്ളരിതാണല്ലോ ഈ ഗോൾഡ്ഒക്കെ ഇടലൊന്ന് മാറ്റി പിടിച്ചാൽ തന്നെ അപ്പോൊന്ന് സാധാരണക്കാർക്ക്ൊ വാങ്ങാൻ സാധിക്ക അവരുടെ ഒപ്പം നമ്മൾ നിങ്ങാൽ തന്നെ ഗോൾഡിനോക്കെ ചിലപ്പോ കുത്തനെ വെല്ല ഇടിയാൻ സാധ്യുണ്ട് പക്ഷെ നമ്മൾ എത്ര റേറ്റ് ആണെങ്കിലും ഇങ്ങനെ കടം വാങ്ങിട്ടാണെങ്കിലും ഒരു കല്യാണത്തിനും ഫംഗഷനും അങ്ങനെയൊക്കെ നമ്മള് ഗോൾഡ് വാങ്ങും അതാണ്ൊരു പ്രത്യേകത
ആഹ അത് ശരിയാണ് ഇപ്പൊ ഈ പണ്ടെന്ന െ പറഞ്ഞ സ്വർണം കിട്ടാത്ത കാരണം കല്യാണം മുടങ്ങിയ ചരിത്ര ണ്ടല്ലോ കാരണം അന്ന് പറഞ്ഞാൽ സ്വത്താണല്ലോ അധികം നോക്ക അ അ ഏ അറുപത് അൻപത് ഭവനൊക്കെയാണ് ഈ പിന്നെ സ്ത്രീക അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും കൊടുക്കുവല്ലോ അങ്ങനെ ഈ സ്ത്രീ സ്ത്രീധനം കൊടുക്കാത്തത് കാരണം തന്നെ കല്യാണം മുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ ക്കാരുണ്ട് ഞങ്ങള് വീടിനടുത്ത് സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ആണ് ഇപ്പോ സ്വർണം കിട്ടുന്നതല്ല നോക്കുന്നത് ഏ കുടിക്കാർങ്ങനെയല്ലരാണോ അങ്ങനണല്ലോ അ നോക്ക്ണ്.
ആഹ് ഇപ്പൊന്നും ഗോൾഡ് നോക്കീട്ടൊന്നും പെണ്ണ് കെട്ടല് സംവിധാനം ഒന്ന് വളരെ കൊറഞ്ഞ്ക്കുണു അതൊരു സാധാരണക്കാര്ക്ക് വളരെ ആശ്വാസള്ള കാര്യാണ് പണ്ട് ഗോൾഡ് പർഞ്ഞ്ട്ടാണ് കല്യാണയ് ഇപ്പ അങ്ങനെ ല്ല്യ അത് നമ്മളെ കൊണ്ട്ള്ളത് കൊടുക്ക എന്നാ നമ്മളെ കയ്യ്ല്ച്ചാ അത് കൊടുത്താ മതി അതാണ് പിന്നി ഒരു സാധാരണ ജനങ്ങൾക്കൊക്കെ വളരെ ആശ്വാസല്ല കാര്യം പണ്ട് ന്നൊക്കെ പറയ ഇരുവത് പവനും ഇരുവ ത്തഞ്ച് പവനം ഇന്നൊക്ക ഒര് ഇരുപത് ഇരുവത്തഞ്ച് പവനം കിട്ടണെങ്കി എത്ര ലക്ഷങ്ങള് വേണം. ഇപ്പൊ ഏത് അമ്പത് അറുപത് പവനം കൊടുക്കുന്ന ആൾക്കാരും ഒര് ഇര് വത് പതിനഞ്ച് ആ റേറ്റ്മ്മക്ക് എത്തീട്ട്ണ്ട്. അപ്പൊ സാധാരണക്കാരെ കൊണ്ട് ഒരു രണ്ടോ മൂന്നോ പവനൊക്കേ വാങ്ങാൻ സാധിക്കൊള്ളൂ പക്ഷെ ഇപ്പത്തെ ചെക്കന്മാരും തന്നെ അങ്ങനെ അവർക്കും തന്നെ ഇപ്പത്തെ ആ തലമുറയ്ക്കെന്നും നേരം വെ ളുത്തൊരു തലമുറ ആയിട്ട്ണ്ട് കാരണം ഇത്ര ഇണ്ടാക്കാന് എത്ര ബുദ്ധിമുട്ടും ആ വീട്ടുകാര് അങ്ങനെയൊക്കെള്ള ചിന്തിക്കാതെ തലമുറായിട്ട്ണ്ട് ഇപ്പത്തെ യുവാക്കള് അതുകൊണ്ട് ഈ ഗോൾഡിന്റെ കണ ക്ക് പറച്ചിലും പണ്ട്ന്നെക്കെ പറ്യാ കാര്യസ്ഥന്മാരന്നെ മുന്നിട്ടറങ്ങി അവര് പറയാരിക്കും ഇത്രവാണം അങ്ങനെ വാണംന്നൊക്കെ ഇപ്പൊ അതിനൊക്കെ വളരേ ഒരു നല്ലൊരു തായിട്ടുണ്ട് നമ്മനാട്. കാരണം ഗോൾഡ് പറഞ്ഞ് എന്താച്ചാ നമ്മളെടുത്ത് കൊടുക്കാ നിർബന്ധല്ല ഇല്ലെങ്കിവാണ്ടാന്നുള്ളൊരു ഇതിക്കൊര് ണ്ട് ഇപ്പത്തെ ഇ അധികം ഈ പുതുതല യുവാക്കളൊക്കെ
ആഹ് അത് ശരിയാണ് അ പണ്ട് ഞാൻ പറഞ്ഞതുപോൽ തന്നെ ഇ കല്യാണം മൊടങ്ങീന്നത് ഇ ഈ സ്വത്തില്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു നേര നേരെ മറച്ച് ഇപ്പൊ ഇല്ലല്ലോ നമുക്കെല്ലാർക്കുമറിയാം ഇപ്പോഴ് അങ്ങനെയല്ല ഈ സ്വർണ്ണവില ആരും നോക്കണി ല്ല കൂട്ടുകാരെങ്ങനാണോ അവര് നല്ലാണോ ചെറുക്കൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതൊക്ക് നോക്കി നോക്കണത് ഇനി നിങ്ങള് പറഞ്ഞപോലെ മുന്നിട്ടെറങ്ങീ ട്ടാണല്ലോ പണ്ട് ഇത്ര വേണം ഞങ്ങക്ക്ത്ര തന്നാലേള്ളൂ ഞങ്ങളെ കുട്ടീനെ തരാ അങ്ങനെ ഓരോന്ന് പറഞ്ഞ്ട്ട് പ്രശ്നങ്ങളൊക്കെണ്ടായിരുന്നു ഇന്നട്ട് അത് കാരണാണ് അന്ന് ഇന്ന് കല്യാണം മൊടങ്ങീണത് ഇ നേരെ മറിച്ച് ഈ പ്രായ ഈ ഒരു തമുറ അ അങ്ങനെയല്ലല്ലോ ഈ ഒരു തലമുറാന്ന് പറഞ്ഞാല് ഏഹ് സ്വർണ്ണം നോക്ക്ണില്ല ബാക്കിയിള്ളതെക്കേണ് നോക്ക്ണത് അതോണ്ട് തന്നെ ഇപ്പോ ഈ സാധാരണക്കാർക്ക് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ടോൽക്ക് അവർക്കൊക്കെരു ആശ്വാസാണ് ഏഹ് പണ്ടത്തെ പോലെ ഇപ്പോളുണ്ടെങ്കി അവസ് ത്ത ആലോയ്ച്ചോക്കണം കാരണം ഒരു ലക്ഷ്യാണ് അവല് ഇത്ര ഇത്രപവന് വാണെന്ന് പറഞ്ഞാ ഇമ്മളെന്ത് കാട്ടും അങ്ങനെ ഒരു പ്രശ്നണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യങ്ങോണ്ട് ഇപ്പത്തെ തലമുറ ഇങ്ങ് ഇങ്ങനെ ആയത്കൊണ്ട് നമ്മളും രക്ഷപ്പെട്ടു എല്ലാവരും രക്ഷപ്പെട്ടു.
ആഹ് അത് അങ്ങൻതന്നെയാണ് കാരണം ഇപ്പൊ തലമുറ അധികം വിദ്യഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് ഗോൾഡനോടൊന്നു അല്ല അവർക്ക് വിദ്യഭ്യാസം വിദ്യഭ്യാസം കുട്ട് ഇള്ള കുട്ട്യേളെ കെട്ടാ ഇപ്പൊ കെട്ടിയാല് തന്നെ അധിക വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാ അങ്ങനെക്കെള്ളൊരു തലമുറ യുവാക്കളായിട്ടുണ്ട് ഇപ്പത്തെ യുവാക്കള് കാരണം മ ആധികം വിദ്യഭ്യാസാണ് വെണ്ടത് ഗോൾഡൊന്നൊല്ലന്നുള്ള ചിന് ദാ തൊടങ്ങീട്ടുണ്ട് അതുകൊണ്ട് ഇപ്പത്തെ പെൺകുട്ടൃളു തന്നെ കൂടുതൽ പഠിക്കാനും അയിന് കൊള്ളൊരു അവസരം അവര് നൽകുന്നുണ്ട്
ആഹ്
അത് വളരെ നല്ലൊരു ഇതാണ്
ആഹ് അത് ശരിയാണ് എന്നാ പിന്നെ ഇതിനെ കുറിച്ചൊക്കെ അവർക്ക്
ആയിക്കോട്ടെ ഓക്കെ
ആഹ് ശരി